എന്തൊക്കെ, വർത്താനം?
ഹലോ
ആ ആ ആ
ആ എവിടെ ഒരു ആ കൾക്കുന്നുണ്ട് എന്തൊക്കെ ഒക്കെ പാട് സുഖ ആ ആ മക്കളൊക്കെ, പോയാ?
ഉം, ഏ, ആ, മക്കളൊക്കെ, പോയി. ഓലൊക്കെ, സ്കൂൾ, പോയി, പണി, ഒരുങ്ങിട്ടില്ല, അപ്പ അതന്നെ, ഞാനിങ്ങന്നെ, ഇതാക്കിയത്, ഉം.
ചോറും കറിയും ഒക്കെ
എന്ത് ആ ചോറും കറിയും ആയിക്കുന്നു
ആ എന്താ കറി എന്താ കറി ഇപ്പോളും നിങ്ങൾക്ക് രണ്ട് മരുമക്കൾ ഉണ്ടായിട്ടോ
താത്ത ഇവിടെ ഇല്ല അതല്ല താ താത്താന്റെ പെണ്ണ് പ്രസവി ച്ചിക്കുന്നു അപ്പൊ താത്ത താത്താന്റെ വീട്ടിലാണ് നിൽക്കുന്നെ ഇപ്പൊ ഇവിടെയാവുമ്പോ നല്ല തിരക്കാല്ലേ എല്ലാരും പാടായിട്ട് അപ്പൊ വരവും പോക്കൊഒക്കെ ആയിട്ട് ആ കുട്ടി പെൺകുട്ടി പെൺകുട്ടി ഇല്ലേ വെറുതെ തേച്ചിട്ടിട്ടുള്ളൂ
ഏ പാടല്ലേ കൂർത്തിലൊക്കെ ആവുമ്പോ പാടാണ്
കാക്കുഇവിടെ ഇല്ലെന്നും അപ്പൊ നീ വന്നിട്ടുള്ളൂ നീ പണി തൊടങ്ങായിരിക്ക
ഏ പെണ്ണിനെ അപ്പൊ കുറെ ആയോ കല്യാണം കഴിഞ്ഞിട്ട് ഏ അപ്പൊ എത്ര എത്ര ആൾണ്ട് താത്താക്ക്
മൂന്നാൾ ഉണ്ട് ഒരു പെണ്ണും പെണ്ണാള്ളൂ രണ്ടാണും
അങ്ങനെ രാവിലെ ഒരു കഥയാണ് ഇപ്പ ഇ ങ്ങളോടന്നല്ലേ ഞങ്ങളോടൊക്കെ പ്രത്യേകിച്ച
പ്രശ്നം പറ്റിയത് രിലെ കുട്ടിള് പോയപ്പോയി പോയയിവിന് പിന്നെ ആ ഓല് മദ്രസക്കു ആ മത സ്കൂക്കൊക്കെ പറഞ്ഞയച്ചിട്ട് ഒന്ന് ഫ്രീ യായപ്പോ ഞാനേ ആയിരത്തില രൂവൻ നന്നാ അതാണ് കുതിർന്ന് കണ്ടു അയ്ന് കൊർച്ച് കണ്ടപ്പോ എൻ ഇൻറസ്റ്റ് ആയി
അപ്പൊ ഫുൾ ക്കണ്ട് നന്നായി ഇക്ക് ഇണ്ടായിന്ന് ഇക്ക് ഇണ്ടായിന്ന് ആദ്യം അങ്ങനത്തെ ഒരു സ്വഭാവം എന്ത് എന്തെങ്കിലൊക്കെ പണിയൊക്കെ ഒരു വിധൊക്കെ ഫ്രീ ആണ് ഫ്രീയണ് അപ്പൊ ചോറാണെങ്ക ചോറ് ചായ കൊടുന്നുവെച്ച് ഇര്ന്നിട്ട് അങ്ങനെ ഇര്ന്ന് കാണും ഇങ്ങനെ ഒക്കെ മടുത്തതിന്റെ ശേഷം എണിറ്റു പോരും എന്നിട്ട് പിന്നെ കുട്ടി പിടിച്ചിട്ട് അടിക്കലും തുടക്കലും അങ്ങനെ എല്ലാം ഇമ്മ ഇല്ല്യയെ അപ്പോ
ആ അമ്മണ്ടേ മ്മണ്ടേ
ആ പോയിന്നു എന്നിട്ട് എന്തൊക്കെ ഇണ്ടാക്കിന്ന്
അപ്പൊ ചക്കി എല്ലി മോക്കണ വേണ്ടിട്ടാ ങ്ങളെ അവിടെണ്ടോ അങ്ങനെ ചക്കയെല്ലും കൂട്ടി വെക്ക
ആ അങ്ങനെ ഞാൻ വേറരു ഒരു ഇന്റെ ഒര് കൂട്ടുകര്ത്തി പറഞ്ഞ് ചക്ക
സ്പെഷ്യല ആണത്
തന്നെ ഞങ്ങളവിടെ വെക്ക എങ്ങനെയന്ന- റിയ പൂള എല്ലും കൂടെ വെക്കും. ടക്കല്ല ഞാൻ കേട്ട്. ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടാ, ഒരുസം വെ- ചോക്കണം ചക്ക എല്ലു കൂടെ, എങ്ങനെ നമ്മള്.
അ രസണ്ടാവും, ഞങ്ങള് ഇന്റെ വീട്ടില് എങ്ങനെയെക്കാ അറിയോ ചക്ക വേറിയിം പിന്നെ. ബീഫ് വേറെ ആയിട്ട വെ അപ്പൊ ആ തിന്ന അങ്ങനെയാണ് പിന്നെ ഓൽക്ക് ഇങ്ങനെയെക്ക പേടിയാണ് എല്ല് കുടുങ്ങൂലേ ചങ്കിൽ കുടുങ്ങൂലേ എന്നൊക്കെ പറയ്
ആ.. ! ഇന്റെ ഇ ആ... ആ.. ആ.. ഏത്, ഏതിന്റെണ് ഏത് - പോത്തിന്റെണോ? അല്ലെങ്കി!
ആ... ആ... ആ.. പോത്തിന്റെല്ലേ ഉം പോ- ഏതിൻന്റെല്ലാ ഇട്ട് വക്കലിണ്ട്.
ആ... ഇവിടെ ഇവിടെ എന്താ സ്പെഷ്യൽന്ന് അറിയോ, ഇവിടെ പൂളോ, പോത്തും അത് ഞങ്ങളോടൊക്കെ വെക്കല് പൂള വേറെ വേവിക്കു- കെക്കും കപ്പല്ലേ വേറെ വേവിച്ചെക്കും പിന്നെ ഇർച്ചി ബീഫ് വേറെ വേവിക്കും. ഇനിപ്പോ ചിക്കൻ ആണെങ്കിലും. ഇവിടെ അങ്ങനെയല്ല ഇവിടൊക്കെ- കൂട ഒരു കപ്പ ബിരിയാണിന്ന്റിയില്ലേ അങ്ങനെ ഉണ്ടാക്കും. അരച്ചക്കൊക്കെ പാർന്നിട്ട് അതേപോലെയാണ്, ചക്കണ്ടാക്ക. നിങ്ങളങ്ങനെ ചക്കണ്ടാക്ക ഇജ്ജെങ്ങനെ ഉണ്ടാക്കല് ഒന്ന് പറഞ്ഞിണ്ടിക്കാ? ഞാൻ ഇന്ന് വരക്ക് ഇണ്ടാക്കിട്ടില്ലട്ടാ. ഞാൻ ഇന്ന് ഇരക്ക് ഉണ്ടാക്കിട്ട ഇണ്ടാക്കി നോക്കണം.
ആ.. ആ.. രസണ്ടാവേ, ബീഫ് ഇതിത്തെ നമ്മള് - ഇത് വെക്കണമാതിരി തന്നെ ബീഫ് വെക്കണമാരി തന്നെ, എല്ലാ മസാലകളും ഇട്ട്കാണ്ട് അതാണ് എടുത്തത് അതിന് മേലെ- മേലെതും വോക്കും, പിന്നെ ചക്ക നന്നാക്കിട്ട് അതൊന്നിട്ടോടുക്കും.
ആഹ... !
ഉം എളുപ്പം പരിപാടി, അയിന്റെ ചെക്കിൽ, വേണ്ട ഉം ആന്ന് കയറ്റോ രണ്ട് പ്ലേറ്റ് ഒക്കെ കയറ്റും.
ത തന്നെയാണ് അത് നമ്മെ താളും കൂട്ടാണ്ടാക്കുല്ലേ, ഇങ്ങൾ ഉണ്ടാക്കോ അങ്ങനെ താള്?
ആഹ ഉണ്ടാക്കും.
പുള ഉം അതേപോലെ തന്നെ ചക്ക ഞങ്ങള് ചക്ക വേവിച്ച് വറവ് ഇടു ട്ടാ. എന്നട്ടയിലേക്ക് എന്തെങ്കിലും എല്ല് കറിയാ ഉം.. എന്റെ മാപ്പിള അതേപോലെ ഇതിന- കോയിക്കടയിൽ തന്നെല്ലേ അപ്പോ പിന്നെ അവിടുന്ന് പിന്നെ അതത് ഐറ്റം കിട്ടുവല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ അടുത്ത ഒരു കറിയണ്ട് വെച്ചാല് ചിലപ്പോ ഒന്നൂല്ലെകിലും പാട്സെങ്കിലും കറി വെക്കും. എന്നിട്ടങ്ങട് പാറന്നണ്ട് തിന്നു പിന്നെ ഇത് ഞങ്ങ അങ്ങനെണ്ടായി. പിന്നെ ഇവിടെ ചക്കകറി ന്നറി- ന്നിട്ട്ണ്ടാക്കൂട്ടെ ഇത് മധുര തേങ്ങ, പാലുക്കെ ഒഴിച്ചിട്ട് മധര, ഏ - കൈക്കെ കുത്തിട്ടിട്ട് പായസം, ചക്കക്കറി ഉണ്ടാക്കും. എല്ലാ ചക്ക ഇങ്ങനെ ഉണ്ടാക്കണ ഞാൻ കേട്ടിട്ട് ഇതാക്കിട്ട് തിന്നിട്ടില്ല. ആഹ... ചക്കക്കറി മുത്തകറി. മതരട്ടിട്ട ചക്ക. ചക്കരക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കും പിന്നെ, ജ്ജ് പറർന്നിട്ടുള്ള കൂട്ടാൻ അങ്ങനെ ഉണ്ടാക്കും.
ആ.. ആ.. വറും ചക്ക മാത്രം.
ഉം ചക്കയിട്ട എന്തൊക്കെയ ഉണ്ടാക്കും, അപ്പ അ ഇന്നലെ- ഇപ്പോ ഒരാള് പറഞ്ഞ ആ... ! എ ഒരു കൂട്ടരത്തി പറഞ്ഞ എന്തറിയോ എടി സൗദേ.. ന്റെ അട ഏത് കാര് ആ മറ്റേ- കർഗപ്പട്ടന്റെ കരിമംഗലത്തിന്റെ ഇലന്ന്റിയില്ലേ. കണ്ടല നമ്മള്. ലിഫ്നോക്കെ പറയിലേ അയാലല്ലേ.
ആ് അപ്പ ആ.. ഇലന്റെ ഒരു സ്മെല്ലും കൂടെ.
ആഹ് അയലന്റെ സ്മെല്ലും കൂടി കിട്ടും അത് പച്ചീർക്കളി കൊണ്ട്. ഇട്ടൊരു കുമ്പളി പോലെ ആക്കും. മുമ്പിള് പോലെന്ന് പറഞ്ഞാല്, നമ്മക്ക് ഗോരിക്കെ ഉണ്ടാക്കല്ലോ പണ്ടൊക്കെ കഞ്ഞിടിക്കാനൊക്കെ. അതേപോലത്തെ കോരി പോലെ ഉണ്ടാക്കിട്ട് അതിൽ ഇങ്ങനെ പാറ് ചക്കോം തേങ്ങും ഇതൊക്കെ കൂടെ ക്കെ ആദ്യം വേവിക്കും പിന്നെ അയ്ക്ക് തേങ്ങ കുറച്ച് പൊടിയോ ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് മധുരൊക്കെ ചേർത്തിട്ട് അതിൽ നിറക്കുന്ന ടാവവിക്ക് വേവിച്ചിട്ട്, ഓളറഞ്ഞു ഞാനത് ഉണ്ടാക്കി അച്ചക്കുണുന്. പണി കഴിഞ്ഞപ്പോ തന്നെ ആ അടുപ്പ തന്നെഞാനത്ണ്ട കുട്ടികളി വന്നാതാണ് വൈകുന്നരക്കടി ന്ന് പറയുന്നത്.
ആഹ.. !
അന്റെ മക്കൾക്ക് തിന്നോ ന്റെ മക്കളൊന്നാ തുന്നൂല മോളാതെ വ്ടുത്ത പറ്റൂല്ല
ഉം ഒന്ക്ക് എന്തായാലും വേണല്ല രസ രസല്ല രസം ഇണ്ടാവണം
ആ എല്ലടി അപ്പൊ ഇന്ന് ചോറും കൂട്ടാനും വെച്ചിട്ടയിനട്ട് എല്ലുംന്തു തന്നെയാണ്
അല്ലേ ചോറ് വക്കണണ്ടേ ഉം അടുപ്പത്തിണ്ട് ഊറ്റിട്ടില്ല ന്ന് നേരം വൈകിട്ട് കുട്ടികേക്ക് പോകാൻ വേണ്ടിട്ട് കുറച്ച് ഞാനദ്യം വെച്ചിന്നു ഉം അപ്പൊ പിന്നെ പിന്നെ ആക്കത്തിന് അയില് ന കുക്ക് കൊണ്ടോണ്ടല്ലേ അപ്പൊ നീവല്ല ഒന്നും പറ്റൂലല്ലോ കേബേജ്
ആ കാബേജ് ഇണ്ടാരുന്നു ഉം ഉം എല്ലാരും ചോറ് കൊണ്ടോവോ എല്ലാരും ചോറ് കൊണ്ടോവോ?
അല്ല ചെറിയോൻ കൊണ്ടോവൂല ഓന് പിന്നെ ചെറിയ കുട്ട്യല്ലേ ഓര ക്ലാസ്സില് കൊണ്ടെന്ന് കൊടുക്കും ടീച്ചർമാര്. പിന്നെ ചോറും സാമ്പാറും പിന്നെ എന്തെങ്കിലു ക്കെ എന്താ പയർ വർഗ്ഗങ്ങളായിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും ഉം കൊറെ ഇണ്ടാക കൂളല്ലേ അപ്പൊ എന്തെങ്കിലുമൊക്കെ കടലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവടുന്ന് ഉം.
ന്ന് മോന്റെ സ്കൂൾക്കൊയ്പ്ണ്ട് വൻപയർ വേവിച്ചിട്ട് വറവ് ഇട്ടിട്ട് നല്ല ടേസ്റ്റ്. ഞാനന്ന് തിന്നോക്കി. ഉച്ച നേരത്തെ ഞാൻ പോയത് മോനെ ഹോസ്പിറ്റല്ക്ക് കൊണ്ടോവാൻ വേണ്ടിട്ട് വിടെന്ന് പനിഅന്നുപറഞ്ഞ് വിളിച്ച അപ്പൊ ഓൻ ചോറ് വാങ്ങി നല്ല രസം തിന്നോക്കുമ്പ നല്ല രസണ്ട്. മ മുതിര വേവിച്ചത് വൻപയർ വേവിച്ചത് കടല വേവിച്ച ചെറുപയർ വേവിച്ചക്കെണ്ടാവും അല്ലാഹ് ശരിയന്നെ ന ന്ന ഇപ്പൊക്കെ എന്തെല്ലാം ഐറ്റുണ്ട് അപ്പൊ എൻ്റെ മാപ്പിള പറയും സ്കൂൾക്ക് ഓർഡർ ചെയ്തിക്കുന്ന നാളെ സ്കൂളിൽ എല്ലാർക്കും ഇതാണ് എന്റെ മോനൊക്കെ വന്ന് പറയലുണ്ട് ചിക്ക ബിരിയാണില്ല ചിക്കൻ സാധാ ചോർ ചിക്കന് കൊഴമ്പ ആക്കിയത് കറി വെച്ചത് അന്ന് വേറ ഒന്നും ഉണ്ടാവില്ലട്ടാ ഇല്ലെങ്കിൽ സ മ്പാറൊക്കെ ആണെങ്കിൽ സാമ്പാറും എന്താണ് തൈര് ഉണ്ടാവും ആ ഉപ്പേരി ണ്ടാവും അതുപോലെ എന്തെങ്കിലും ഉപ്പേരികള് പിന്നെ പരിപ്പ്കറിണ്ടാവും സാമ്പാർ വെണ്ടക്ക
എക്ക് ടീച്ചർമാരൊക്കെ നുറുക്കാനും ഇതിനൊക്കെ കൂടുന്നുണ്ടേ.
ആ ണ്ട് ടീച്ചർമാരൊക്കെ ഉണ്ടല്ലോ കുട്ടികളും കുറച്ച് വലിപ്പോള്ള കുട്ടികള എട്ടാം ക്ലാസ് ഒമ്പത് ക്ലാസ്സിലെ കുട്ടികളും കൂടും കൂടും ഇന്റർവെലിന്റെ നേര
ആ കൊറച്ച് നേരത്തെ വരുന്ന കുട്ടികളൊക്കെ കൂടുന്നുണ്ട്. എന്തായാലും ഉം ഇവിടന്ന് കൊണ്ട്പോണേനെകായി ക്കെ മെച്ചവായി ചൂടുള്ളത് വാങ്ങി തിന്ന ഇനിപ്പ
ഇപ്പതല്ലേ കറി ഇങ്ങനെ നമ്മള് ചോറ് ഇങ്ങനെ വാങ്ങിങ്ങനെ കൂട്ടാനൊക്കെങ്ങെ വാങ്ങി വരുമ്പോള് പപ്പടംഓരോന്ന്‌ ഒ അപ്പൊ അത്ര തോണ കുട്ടികൾക്കൊക്കെ പ്പടം പൊരിക്കാനെങ്കി ഒരവസ്ഥ അപ്പൊ പറയും ഉമ്മ വലിയൊരു ഗ്യാസ വല്ലോ ഒരു ചട്ടിയില് തോനേ ഓയിൽ ഒയിച്ച് കൊറച്ച് തോന പപ്പടാണ്ട് ഇടാണോലെ ട്ടാ പപ്പടാണ്ട് ഇട്ടിട്ട് വല്യൊരു ഒരു കോരിയാണ് ആ കോരിയറ്റൊന്നാകെ ഈ കൊട്ടേക്കണ്ട് കോരി ഇട്ട്
ആ അല്ല അത് ഓരോന്ന് ഓരോന്ന് പൊരിച്ചിട്ട് ആവണ്ടേ.
ആ നിങ്ങളാര എങ്ങ ഒന്ന് കാണണന്ന്റയും എന്നോട് താ രസം കണ്ടക്കാനെ രസാണ് റയുന്നത്. നിർത്തൂല ഒര ആട്ടി വിടും നമ്മളവിടെ ന്നാലും ഞങ്ങള് ചെലപ്പൊക്കെ പോയി ക്കും.
ഉം ഉം. പിന്നെ കുറച്ച് വൃത്തിയും കൂടി ഉണ്ട വച്ച നമ്മളെ കുടത്തിനേക്കായ മെച്ചാ.
ആ അതന്നെ. ശരിയെന്നാണ് ആ ഇന്ന് ഇന്ന് അന്റെ കാക്കൂവിന് പണി ല്ല കാക്കുന് പണിണ്ടറി ഏ ഇപ്പ എന്താ പണി?
ഓര് തെങ്ങുമ്മ കേറല്. പണി പക്ഷെ ഇപ്പൊ തെങ്ങേറ്റം കുറച്ച് കുറഞ്ഞുക്കുണു
ഏ.
പിന്നെ അപ്പൊ കാട് വെട്ടാൻ ഇറങ്ങിക്കുണു. ആഹ മെഷീൻ വെച്ചിട്ട് കേറും ഉ ഉ ഉ മഷീൻ വെച്ചിട്ട് കേയറും കാട് വെട്ടും തെങ്ങൊക്കെ പുടിച്ച് കെട്ടും ട്ടും അങ്ങനത്തൊക്കെ പണിെടുക്കും
തെങ്ങ് പിടിച്ച് കെട്ടണ പണിക്കെലേ
അങ്ങനത്തക്കെ എല്ലാ പണ്യാലും ഇടുക്കും ഒന്നല്ലെങ്കിൽ ഒന്ന് പെരപ്പണി ഒന്നും ആയിട്ടില്ല ഒന്നും പ്പൊ നോക്കിട്ടില്ല കാക്കൂന്റൊക്കെ കുടിരുന്നിട്ട് ആക്കമ്പോലെ നോക്കണംഹും ഹും
അപ്പൊ ഇത് പൊളി ക്കണ്ടി രൂല്ലേ ഈ പെര വേറെ വേറെ സ്ഥലം ഇണ്ടാ
ആണ്ടേ സ്ഥലക്കണ്ട്
അ ആ
ഉം
അപ്പൊ പിന്നെ കൊഴപ്പില്ലടി മക്കളൊക്കെ വലുതായി നങ്ങക്കൊക്കെ ഒക്ക അവസ്ഥന്ന ന്നാ ആയിക്കോട്ടെഡി ഞാനെയ് പിന്നെ വിളിക്കണ്ടിട്ടാ അപ്പൊ ഓർമ്മയപ്പ ഒന്ന് വിളിച്ചതാ
ഉം അന്റതായോ സമയായോ എത്രയാളാ
ഇന്നയിക്കോട്ടോ ഒക്കെ ഞാൻ പിന്നെ വിളിക്കാം
ആഹ ആയിക്കോട്ടെ